ഹലോ കേക്കാവോ?
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് സുഖവാണോ
ഹലോ
ഇവിടെ കേക്കാൻ പറ്റ്ന്നുണ്ട്
ഹലോ
ഹലോ എനിക്ക് കേക്കാൻ പറ്റുന്നൊണ്ട് ഇയാക്ക് കേക്കാൻ പറ്റത്തില്ലേ ഒട്ടും
ആഹ് സൗണ്ട് നല്ല കൊറവാ അതാ ചോയ്ച്ചേ
ആഹ് ഞാൻ നല്ലോന്ന് ഒറക്കെയാണല്ലോ സംസാരിക്കണേ ഹലോ കേക്കാൻ പറ്റുന്നില്ലയോ
ആഹ് ഇപ്പം കേക്കാ ഇപ്പം കൊറച്ച് കേക്കാവേ
ആഹ് കേക്കാവോ അല്ല ഞാന് ഏഹ് മഴയൊക്കെണ്ടോ
ആഹ് ഇവിടെ മഴയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അവിടോ അവിടെ മഴയുണ്ടോ
ആഹ് ഇവിടെ നല്ല മഴയാണ് ഇ ഇപ്പം കൊഴപ്പവില്ല ഒരുമാരി തോർന്നൊക്കെയിരിക്കും മഴന്നാലും വെയിലൊന്നുല്ല ഇങ്ങനെ ഒരു മങ്ങിയൊരു കാലാവസ്ഥ
എന്തോ കേട്ടില്ലാ
മങ്ങിയ കാലാവസ്ഥയാണ് വേയിലില്ലാത്തെ
മഴക്കോള്ണ്ടായിരുന്നു രാവിലെ ആണെങ്കി ചെറുതായിട്ടൊന്ന് പെയ്തു പിന്നെങ്ങ് മാറി വേഗം മഴ
ഇവിടെ അതുപോലെ തന്നെയ പിന്നെ ഫുഡ് കഴിച്ചില്ല
ഉം ആഹാ എന്താ രാവിലെ
രാവിലേ പ്രത്യേയ്ച്ച് അങ്ങനെ ഒണ്ടാക്ക ഏഹ് ചപ്പ് ബ്രെഡായിരുന്നു കഴിച്ചേ
അഹ് ആ ആ ആഹ് രാവിലെ എന്നാങ്കിലും ഫുഡൊക്കെ ഒണ്ടാക്കി കഴിച്ചൂടെ രാവിലെ എന്തെങ്കിലൊക്കെ ഫുഡ്ഡക്കെ ഉണ്ടാക്കി കഴിച്ചൂടേ
രാവിലേ.. ആഹ് അതിനുള്ള സമയം ഒരിടം വരെ പോണമായിരുന്നു അവോണ്ട പിന്നെ നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയതാ രാവിൽത്തെ ഫുഡിന്റെ ഇത് കഴിഞ്ഞാ രാവിൽത്തെ ഫുഡ് ഒണ്ടാക്കുമ്പോഴെ സമയം ഒത്തിരി പോവും പിന്നെ ഉച്ചക്കത്തെ ഉണ്ടാക്കാന്ള്ള സമയം കിട്ടത്തില്ല
ഓഹ് ഓഹ് ഉച്ചക്കത്തേക്കിന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നേ ഓഹ് മീനും ഒക്കെയുണ്ടോ
മീന് അങ്ങനെയില്ലാ ഇന്നില്ല
ആഹ് ഓക്കെ ആഹ് ഇവടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞു ഇനിയിപ്പോ ഉച്ചക്കത്തേക്കിനിയെല്ലാം റെഡിയാക്കണം
ഉം
പതിയെ ചെയ്യൻ ഉം എന്തോ കേട്ടിട്ട്ല്ലാ
ആയില്ലേ
ആഹ് ആകുന്നതേയുള്ളു ആകുന്നതേയുള്ളൂ ഇപ്പം രാവിലത്തെ ഇന്ന് താമസിച്ച് കൊറച്ച് സൺഡേയല്ലേ അപ്പം കൊറച്ച് താമസിച്ചാ പിന്നെ കഴിക്കണം ഉം കഴിക്കാനൊക്കെ എടുക്കുന്നതേ ഒള്ളു
സ്കൂള് വർക്കൊക്കെ ആയില്ലേ സ്കൂൾ സ്കൂള് തൊർക്കാൻ ഒക്കെ സമയം ആയില്ലയോന്ന്
സ്കൂളൊർക്ക്ണെ ടൈമാകുന്നു ഇനിയിപ്പ അതിന്റെ ഓരോരോ ഇനിയിപ്പം അ ഇതിന്റെ പ്രത്യേയിച്ച് ഏഹ് മഴ കാണുവല്ലോ അപ്പം പിന്നെ അതിന്റെ ഒരു തെരക്കില് ഒക്കെയാണ് ഇനിപ്പ നാളത്തെ നാളെയല്ലെ ക്ലാ ക്ലാസൊടങ്ങുന്നത്
നാളെ എല്ലാട്ക്കും സ്കൂള് തൊറക്ക നാളെയാ
ആഹ്
പക്ഷെ എല്ലാട്ത് എല്ലാട്ടവൊക്കെ വെച്ച് താമസിച്ചൊക്കെ വരുന്നതാ
ഉം ഇനിയിപ്പം പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട് ട്ട് എല്ലാരും പോകുന്ന ഇതിലൊക്കെ ആയിരിക്കും
അല്ലേലും പണ്ടേ ഹ് ഈ സ്കൂളിൽ പോകുന്ന ദിവസം നല്ല മഴയായിരിക്കുവല്ലോ.
അതെ അതെ അതെ അന്നത്തെ ദവോസ് പ്പൊ നല്ല കാലായി പെയ്യുന്നതുകൊണ്ട് നല്ല കാലാവസ്ഥ അങ്ങനെ ആയിരിക്ക്യും
സ്കൂളിൽ പോവാൻ സമയാമ്പം കൃത്യ എട്ടര എട്ടേ മുക്കാലിനകത്ത് എന്ത് വായ്ലും പെയ്തിരിക്കും. നമ്മൾ നനഞ്ഞേ പോവത്തുള്ളു. എത്ര പറഞ്ഞാലും എത്ര എന്താ പറഞ്ഞാലും നമ്മൾ ആ പുതിയ ഉടുപ്പിട്ട് നനഞ്ഞേ സ്കൂളിൽ ചെന്നിരിക്കത്തള്ളൂ.
ആ അതൊരു പ്രത്യേക രസയിരുന്നു. അതൊക്കെ ഒരു കാലം. പുതിയ ഡ്രസ്ക്കെ കേട്ട് പുതിയ ബാഗ്ക്കെയ് ട്ട് പോകുന്നു. പിന്നെ തിരിച്ച് വരുമ്പോഴും പോകുമ്പോഴും എല്ല ഒരു കരച്ചില്.
ഉ
അതൊക്കെ ഒരു രസമായിരുന്നു പണ്ട്.
പണ്ട് ഇപ്പൊ അത് ഓർക്കുമ്പോ വേറെ എന്തൊ പോലെ
ആ അതെ കാണുമ്പോൾ ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കി ആഗ്രഹം തോന്നു അങ്ങനെക് ക്കെ ഒന്നൂടെ ഒന്ന് പോകാന്.
സ്കൂളിലൊക്കെ പോയ കൊള്ളായിരുന്നില്ലേ.
ആ അതെ അതെ സ്കൂള് ഉണ്ടായിരുന്നപ്പ പോവണ്ടാര്ന്ന് പ്പൊ നമുക്ക് സ്കൂള് കഴിഞ്ഞപ്പൊഴാണ് ആഗ്രഹം ന്ന് എന്തോ. ആ അന്നേരം മടിയരുന്നു. ഇപ്പം
ഇപ്പം പിന്നെ അത് വേറെ രീതിയായി.
അതെ അതെ അതെ. വേറെ ഇപ്പം പിന്നെ പിള്ളേർക്കെല്ലാം പിന്നെ അവധിയൊക്കെ ഇനി പെട്ടെന്ന് തന്നെ മാസങ്ങളൊക്കെ അങ് കടന്നു പോവല്ലേ പിന്നെ എല്ലാവരും ഓ
അത് ശരിയായി പർഞ്ഞ പെലെ നമ്മ്ള് ഒരു വർഷം പെട്ടന്നാണേ കളന്ന് ക കടന്നു പോയ അതുപോലെ പിള്ളാറേയ് ഏ പെട്ടെന്ന് മാർച്ചായി പരീക്ഷ കഴിഞ് ഇപ്പൊ രണ്ടു മാസം പെട്ടെന്ന് പോയി. അതേപോലെ ഇപ്പ ഈ ഇത് ഇപ്പ ഇങ്ങോട്ട് സ്കൂള് തൊർന്ന് രണ്ട് മാസം കഴിയുമ്പോത്ത് ഓണപ്പരീ ഓണ എക്സാം ആയി. അതാകുമ ക്രിസ്മസ് കഴിഞ് പിന്നെ വല്യ പരീക്ഷയായി. പക്ഷെ പെട്ടെന്നാ പോകുന്നേ പണ്ടത്തെക്കാട്ടും ഒത്തിരി ഫാസ്റ്റാ തോന്ന് ഇപ്പം ഇല്ല്യേ
അതെ ഷ വർഷങ്ങള് വേഗം വേഗം സമയം വേഗം വേഗം
ആഹ് ദിവസവും പോകുന്ന പെട്ടെന്നാണ്. വർഷവും പോവുന്ന പെട്ടന്നാണ്. മാസവും പോകുന്ന പെട്ടെന്നാണ് എല്ലാം പെട്ടെന്നാ പിള്ളേര് പെട്ടെന്ന് വലുതായി
അതെ അതെ. പിള്ളാരൊക്കെ വേഗം വലുതാവകുന്നു. വർഷങ്ങൾ കടന്നു പോകുന്ന പിള്ളോരെയൊക്കെ കാണുമ്പോഴാ നമുക്ക് തോന്നുന്നത്.
ആഹ് ശരിയാ ഈ ഇത്രയും നാള് കഴിഞ്ഞാൽ ഇനി പത്തിലാണല്ലോ. അല്ലെങ്കിൽ പ്ലസ്ടുവിനാണല്ലോ എന്നൊരു ചിന്ത വരും. ഇപ്പഅല്ലേ ഞമ്മക്ക്.
അതെ അതെ. ഇനിയിപ്പോ സ്കൂള് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങള് അതിന്റെ ഇത്. പഠിക്കുന്നതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി.
ഇനി ഓരോ ഓരോ ഓരോ മാസം ആവുമ്പോഴത്തേക്കും ഇനി എക്സാം കാര്യങ്ങള്. ഇനി എന്തെല്ലാമാണോ വരാനിരിക്കെന്ന് അറിയില്ല.
അതെ അതെ.
ശരിയാ. സ്കൂളിൽ പോകുന്നത്. ഇ പ്രത്യേക ഇപ്പോഴേ എല്ലാരും ഇപ്പ ഇങ്ങോട്ട് റോഡിലോട്ട ഇറങ്ങിയ ഭയങ്കര തിരക്കാണേ. ഏഹ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഭയങ്കരം തിരക്കാ റോഡിലും. കടയിലായാലും ഭയങ്കര. പ്രത്യേകം തുണിക്കടയില. പിന്നെ തയ്ക്കുന്ന തുണിക്കടയിൽ പോട്ട് പിന്നെ യൂണിഫോം തയ്ക്കുന്ന കടയില് ഭയങ്ക തിരക്കായി ഇപ്പ വേണെങ്കിൽ നമ്മൾ ഇനി ഒരു സാധനം കൊണ്ട് തയ്ച്ചാ തയ്ക്കാൻ കൊടുത്താലും ശരിയാവത്തില്ല ഇപ്പൊ ഈ പിള്ളേരെ യൂണിഫോം തയ്ക്കുന്നരു സമയമാണ് ഒരു രക്ഷയും ഇല്ല ഒന്നും നമുക്ക് തയ്ച്ച് കിട്ടത്തുല്ല പിള്ളേരെ യൂണിഫം ഇന്നലെ തന്നെ കൊറ ഇന്നലെ കൊ കൊറേ കട കയറിയപ്പോളി ഇതു പോല കുന്നു കൂടി കിടക്കവാ അളവെടുക്കാനും തയ്ക്കാനും ഒക്കെ കിടക്കുന്നു ഭയങ്കരം തിരക്കാ കൃഷി
ആ തിരക്ക് ഉം ഇപ്പം ഇനിയിപ്പം സ്കൂൾ തുറക്കാനെങ്കിൽ ഇനിയിപ്പം ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇനി എല്ലാരും വെ ജോലിയൊക്കെ രൊക്കെ ഇറങ്ങുന്ന സമയല്ലേ അപ്പം പിന്നെ
സ്കൂള് തുറക്കുന്നത് ആയോണ്ടാണേ എല്ലാ സ്കൂളും ഒരുമിച്ച് തുറക്കുന്നു അല്ലെങ്കി ഇട ദിവസം വല്ലആയിരുന്നുവെങ്കി അല്ലെങ്കിൽ ച ബുധനാഴ്ചയോ ചൊ വ്യാഴാഴ്ചയൊക്കെ സ്കൂൾ കുറക്കും ഇതാവുമ്പോ ഈ ആഴ്ച്ച ഫുൾ ഇന്ന് ഇന്ന് നാളെയാണെങ്കിൽ സ്കൂൾ വന്നു കഴിഞ്ഞൽ പിന്നെ പിറ്റേ ദിവസം ഒരു പഠിപ്പിച്ച് തുടങ്ങാം ഈ ആഴ്ച കുറച്ചു പാടം തീരും
ഉം ഇപ്പം പിന്നെ പത പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഉം
ആഹ് ബുധനാഴ്ച ആ സ്കൂൾ തുറക്കുന്നെങ്കിൽ പിന്നെ രണ്ട് ദിവസേ ഒള്ളൂ അങ്ങനെ അത് പഠിപ്പിക്കതുമില്ല ബുധനാ്ച പഠിപ്പിക്കത്തില്ലേ സ്കൂളിലെ പുതുയ സ്കൂൾ തുറന്നതിന്റെ ഒരു ആഘോഷയിരിക്കും പിന്നെ പിറ്റേ ദിവസം ഈ ആഴ്ച അങ്ങനെ പഠിപ്പിക്കത്തില്ല പക്ഷേ ഈ ആഴ്ച ഈ വെട്ടം പക്ഷെ പഠിക്കേ ഈ ആഴ്ച തന്നെ തുടങ്ങും ക്ലാസ്സൊക്കെ പൊതുവല്ലേ പണ്ടൊക്കെ നമുക്കൊ ഒരുതാ ഒരാഴ്ചത്തേക്ക് പിന്നെ നമ്മ നമ്മൾ പഠിക്കുന്ന സമയത്താണെ ഈ പുസ്ക പോലും കിട്ടത്തില്ല
അതെ അതെ പുസ്തകം കിട്ടത്തില്ല പിന്നെ ഒരു ഒരു മാസം പിന്നെ എല്ലാം പഠിപ്പിക്കാനൊക്കെ ടീച്ചേഴസൊക്കെ ഒന്ന് ഉം ഹും അതെ അതെ അതെ
കിട്ടുന്നെ മിക്കവാറും ഓണ പരീക്ഷയാവ്മ്പഴായ്രിക്കും അതിൽ നിന്നാെക്കെ ഒത്തിരി മാറിയില്ലേ പിള്ളേര് നേര്ത്തെ പുസ്തകം കിട്ടി പഠിക്കാൻ താെടങ്ങും
അതൊക്കെ ഒരു കാലം
നമക്ക് പഠിക്കാൻ സമയത്ത് പുസ്തകൊന്നും കിട്ടത്തില്ല പിന്നെ ഞാ പഴെയ പുസ്തക അഡ്ജസ്റ്റെയ്ത്ങ്ങ് നോക്കും
ഉം പിന്നെ പ് പണ്ടൊക്കെ ആണെങ്കില് ബുക്കൊക്കെ നമ്മളാണെങ്കില് ആരോടെങ്കിലും മേടിയ്ക്കാനോടും അ
അതെ അവധി വെക്കേഷനാവുമ്പം ആറ്ത്തെ നം നമ്മളിപ്പ ആറ്ലാണെങ്കി എ ഏട്ടിലേക്കുള്ള പുസ്തകം ആരുണ്ട്ന്ന് നമ്മൾ ആൽ നേര്ത്തെ ആലോച്‌ച്ച് വെക്കും
അതെ അതെ
ശെരിയാ ക്ലോത്ത് വിത്യാസ ഉണ്ട്
ആഹ് ഓക്കെ അപ് ആഹ് ശെരി
പിന്നേ
ഹലോ
ആഹ് ഹലോ പർഞ്ഞോ
ആഹ് പിന്നെന്താണ് അവ്ടെ അപ്പ ഇനി എല്ലാം യൂണി ഫോമൊക്കെ മേടിച്ചോ വ് വീട്ട്ല്
യൂണിഫ് ഫോം വാങ്ങിച്ചില്ലാ ന്താ കയ്ഞ്ഞെ വട്ടത്തെ ഉണ്ടായ്ര്ന്നു അതുകൊണ്ട് വാങ്ങിച്ചില്ല
ആഹ് ഓക്കേ ഓക്കേ അപ്പം അതിന്റെ ഒര്ത് പുതിയ ഡ്രെസ്സ് പുതിയ ബായ്ഗ്
ആഹ് പുതിയ ഉടുപ്പ് വാങ്ങിച്ചെ സ്കൂൾ തൊർക്കുമ്പം കളർ ഡ്രസ്സായിരിക്കുമല്ലോ അതുകൊണ്ടതും പുസ്തകമൊക്കെ നേര്ത്തെ പോയി അത് ട്യൂഷനും താെടങ്ങി ട്യൂഷനും പോയ് താെടെങ്ങി പുസ്തകം നേര്ത്തെ മെ എന്താ ആഹ് ഇവർക്കാണെങ്കി എന്തുവാ ഈ ഏഹ് ഉം മാർച്ചിലേ അറിഞ്ഞ് റിസൾട്ട് മാർച്ചിലെ നേ ര്‌ത്തെ പരീക്ഷ കഴിഞ്ഞ് നേര്ത്തെ അറിയേം ചെയ്ത് ജൂ ഏപ്രിൽലാവുന്നതിന് മുമ്പേ റിസൾട്ടറിയാം പുസ്തകം മെയ്ലാ മെയ് ഫസ്റ്റ്ല് പുസ്തകവും കിട്ടി
ആഹാ ആഹ് നേര്ത്തെയൊക്കെ സ്കൂള് തൊർന്ന് കഴിഞ്ഞിട്ടായ്‌ര്ന്നു ബുക്ക് ഇ പ്പം സ്കൂൾ തൊറക്കുന്നതി ന്നെ കുട്ടികൾക്ക് ഒന്നൂടെ നല്ലതായിരിക്കും
അതെ ഇപ്പം ബുസ് പഠിക്കാൻ താെടെങ്ങി ട്യൂഷൻല്
ആഹ് ആഹ് ഹാ അതുകൊണ്ടൊരു മടി വരത്തില്ലാ എല്ലേ പിന്നെ നമുക്കൊക്കെ ആണെങ്കി രണ്ട് മാസ് സം കഴിഞ്ഞായ്രിക്കും നമ്മള് ബുക്കൊക്കെയാെന്ന് താെറക്ക്ന്നത് എഴ്ത്‌ന്നത്
ഇത് എങ്ങെനെ രണ്ട് മാസം കഴിഞ്ഞ് പെട്ടെന്നാ ചോയ്ക്ക്ന്നെ
അതെ അതെ അതെ അതെ ഇപ്പം എല്ലാം നല്ല സ്പീഡായത്കൊണ്ട് കുട്ടികൾക്ക് അത് ഒരു ഒര് ഒര് ക്കി കഴിഞ്ഞാ നല്ല കാര്യമാണ് അത്ങ്ങക്കാണെങ്കി ആ ഒര് മടി അങ്ങ് മാറുവെല്ലോ
തായെയൊന്നുല്ലല്ലോ സ്കൂളി പോവുമ്പോ പണ്ടൊക്കെ നമ്മടെ കാലത്തൊക്കെയാ കരയ്ന്നത് അംഗനവാടി പഠിക്കാം പോവ്മ്പോ എന്തൊരു കരച്ച്ലായ്ര്ന്നു വീട്ടി പോണേ വീട്ടി പോണെ പ്പ പിള്ളാരങ്ങെനെ കരച്ച് ന്നില്ല അവർക്ക് ആക്റ്റീവാ കാര്ണം അവ്ടെ തന്നെ കളിക്കാനും എട്ക്കാനും എല്ലാം സ്ഥലവുണ്ട്
ആഹ് കളിക്കാനും എല്ലാം സൗകര്യങ്ങള് വീട്ട്ലിരിക്ക്ന്നേനെക്കാട്ടി അവർ ക്ക് ഒന്നൂടെ നല്ലെത് സ്കൂളി പോവുന്നാണ് ഒരുപാട് കൂട്ട്കാരെ കിട്ടി അപ്പം കളിക്കാനും എല്ലാം സൗകര്യും ഉള്ളത് കൊണ്ട് കൊർച്ച്കൂടെ നല്ലതായിരിക്കും
ആഹ് അങ്ങനെ ആവണം
ഹലോ
പിന്നെ വെറെ എന്തു വിശേഷം
എന്തോ?
വെറെ എന്തൊക്കെ ഒണ്ട് വിശേഷൊന്ന്
വേറെ ഇവടെം ഇതൊക്കെ തന്നെ മഴയൊക്കെയാണ് ഇനിയിപ്പം ഉച്ചക്കത്തേക്കിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഞായറാഴ്ച അല്ലെ അപ്പ എന്തെങ്കിലും ക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം അതെ അതെ വീട്ടിൽ ഇപ്പം ജോലി ഇല്ലാത്തെ വീട്ടിലെ എല്ലാരും ഇരിക്കുവല്ലോ അപ്പം പിന്നെ ആ ഒരു ദുവസാണ് എല്ലാരുടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതും ഒക്കെ ചെയ്യ്ന്നെത് ബാക്കിയുള്ള ദുവസം എല്ലാരും തെരക്കിലൊക്കെ ക്കെ ആയിരിക്കുവല്ലോ വൈകുന്നേരം ഒന്ന് വെരും അന്നേരം ആണ് എല്ലാരുടെ ഒരുമിച്ച് നിന്ന് കഴിക്കുന്നെത് ഒക്കെ
ഉം
അപ്പം അതിന് എന്തെങ്കിലു ഒക്കെ ഉണ്ടാക്കെണം പിന്നെ പൊറത്തൊക്കെ ഒന്ന് പോണം എന്നു ഉണ്ട് ഇനിയിപ്പം മഴ ആയെത് കൊണ്ട് എ
അയുടെ എല്ലാരും വാങ്ങിച്ചു എല്ലോ
ആഹ് ഇവടെ ഇവടെ കൊച്ചുകുട്ടികൾ ആരു ഇല്ലാ ഏഹ് അതുകൊണ്ട് പിന്നെ പിന്നെ അട്ത്ത് റിലേറ്റീവ്സിന്റെറെ ഒക്കെ കുട്ടികളുണ്ട് അപ്പ അവർക്കൊക്കെ എന്തെലും ഒക്കെ മേടി ച്ച് കൊറച്ചൊക്കെ മേടിച്ച് കൊടുത്തു. എന്തെങ്കിലു ഒക്കെ കാര്യങ്ങളൊക്കെ എന്ത് നമുക്ക് ആ നമ്മുടെ ആഗ്രഹംന്ന് ഒള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ കടകളിലൊക്കെ കേറുമ്പോ ഒരു ആഗ്രഹം ആണല്ലോ ഇതൊക്കെ കാണുമ്പോ പുതിയ പുതിയ സാനങ്ങളൊക്കെ കാണുമ്പോ
ആഹ്
അപ്പം പിന്നെ റിലേറ്റീവ്സിന്റെ കുട്ടികളുണ്ട് അവർക്കൊക്കെ മേടിച്ച് ബുക്കും പെൻസിലും അത്യാവശ്യം നമുക്ക് ഉം ശരി ശരി എന്നാ ഓക്കെ ശെ